ഹലോ.
ഹലോ.
ആഹ്.
ആഹ് കൊറെ ആയല്ലോ വിളിച്ചിട്ട് എന്തൊക്കെ വിശേഷം?
നല്ല വിശേഷം. ഇന്ന്പ്പൊ ഒറങ്ങാൻ ആഹ് ഭക്ഷണം കഴിച്ചിട്ടില്ല ചെലപ്പളേ കഴിക്കൊള്ളൂ അല്ലേ അങ്ങനെ കടക്കണം
എന്തേ ഡയറ്റില.
ഡയറ്റ് ർഞ്ഞ ഇതുവരൊന്നും ചെക്കയ്ത് നൊക്കിട്ടൊന്നുല്ല പക്ഷെ തടി ചെറുതായിറ്റൊരു കൂട്ണ്ണ്ണ്ടോന്ന് സംശയം രാത്രിക്ക് പരമാവധി ഫുഡ് കൊറ
ആഹ് കൊറക്കൂല്ലേ നേരത്തെ കഴിച്ചാ മതി കൊറച്ചും കൂടെ. ഒരാറ് മണിക്കൊക്കെ കഴിച്ച അങ്ങനെ നിർത്യാ മതി.
ആഹ് അങ്ങൻ തന്നെ ചെയ്യല് പിന്നെ കടക്കാനേര ത്തൊരു വെഷപ്പൊ വരൊക്കെ ചെയ്യു അ അപ്പൊ വെല്ലാതെ മെയിന്റ്യ്യൂല അങ്ങനെ പോയി കടക്കും.
തൊടങ്ങുമ്പോ കൊറച്ചീസൊക്കെണ്ടാവും വെഷ്പൊക്കെ അയ് കഴിഞ്ഞ പിന്നെ അങ്ങനാണ്ട് ശീലാവും.
ഉം. ഞാനങ്ങൻതന്നെ ചെയ്തീര്ന്നത് അപ്പൊക്കൊ പറ്റെ തടി പോയി ആരോഗ്യൊക്കെ പറ്റ ന ചിക്കേന്നു അപ്പ പിന്നെ അയിന്നൊന്ന് ഇങ്ങട്ട് ലെവലായിട്ട് ഇടുത്തോക്കുമ്പോ പിന്നെ തടികൂടി വര.
ആഹ് ഞാന് എത്ര ശ്രമിച്ചാലും തടി കൊറയൂല.
ആഹ് എത്ര ഇത്ണ്ട് വെയിറ്റ്ണ്ട്.
ഓഹ് ഞന് എഴുവയിന്റെക്കെ മേലണ്ട്.
ആഹ് ഹൈറ്റ് ഇണ്ടാവോലോ അപ്പലേ ഹൈറ്റത്രേ?
അയിറ്റ് കൊറവാണ്.
എത്രേ അഞ്ച് സ-
ആഹ് അഞ്ച് സംത്തിങ്യോള്ളു
അതന്നെ വായി. അത്യാവശ്യം ഇണ്ടെങ്കി എഴുപതിന്റെ അവിടുക്ക് വല്യേ കൊഴപ്പൊന്നുല്ല പക്ഷെ ആഹ്. ഹൈറ്റ് കൊറഞ് കഴിഞ്ഞാ പിന്നെ വെയറ്റ് കൂടാം പറ്റൂലേ ഒരു അമ്പത്തി അഞ്ചിന്റെ അവ്ടുക്ക് അയിന്റെ അപ്പറം കടക്കാൻ പറ്റൂല്ല ഞനമ്പത് നാല് അമ്പത്തഞ്ചിന്റെ ആഹ് റേഞ്ചില്ങ്ങനെ കൊണ്ടയരുന്നു പക്ഷേ. ഇപ്പക അമ്പത്തഞ്ചിന്റൊക്കെ വിട്ട അമ്പത്തെട്ട് വരെ കഴിക്കോണ
ഏഹ് ആഹ് അത് ശരി വേറെന്തൊക്കെ കുട്ടേളൊക്കെ കെടന്നോ?
ആഹ് കുട്ടേള് രണ്ടാളൊറങ്ങി രണ്ടാള് ഇഞ് വരാണ്ട്.
എന്തേ രാത്രി മദറസണ്ടോ?
മദറസൊന്നുല്ല. ഒരാള് ഓന് കോളേജ്ട്ട്ട്ടേയ് പിന്നെ ഇത്. പാർടൈമായിട്ട് ജോലിക്കോവ്ണ്ട്. അപ്പ അങ്ങനെ പോയി പയിനൊന്ന് മണി. ഉം പയനൊന്ന്മണ്യാവും വെരണെങ്കില്.
അതെ ആഹ് ആഹ് ഇന്നിട്ടപ്പൊ ഇതിനും ഭക്ഷണം കഴിച്ചിട്ട വര
ഇല്ലല്ല ഭക്ഷണൊന്നും കഴിക്കൂല ഇവടന്ന്ട്ടന്നയിക്ക.
കഴിക്കൊള്ളൂലേ ആഹ് ആഹ് വേറെന്തൊക്കെ വിശേഷം? വീട്ടി പോയിരുന്നില്ലേ?
ആഹ് പോയിരുന്നേ.
ആഹ് എന്താ മഴക്കെ പാടവിടെ
ഉം മഴയൊക്കെ ഒന്നും ഇവിടെല്ല ഇവിടെ കുറവാ.
ഇവിടെ അങ്ങനെ തന്നെ ഇപ്പൊ രണ്ടു മൂന്നുസായിട്ട് തീരെ മഴയില്ല.
ആഹ് രണ്ട് മൂന്ന് ദിവസം അയിട്ട് ഇവിടില്ല.
ആഹ് ആഹ്
എന്താ ഈ പ്രാവശ്യങ്ങനെ മഴല്ലാതായ തോട
എന്താ ആ തുടക്കത്തിൽ കൊഴപ്പ ഇണ്ടായിരുന്നില്ല, മഴക്ക് ഇങ്ങനെ ഇല്ലാണ്ടായ പിന്നെ വേനൽക്കാലോ നല്ല എടങ്ങേറക്കാരോ?.
അല്ല അപ്പാ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ വേനൽ എന്തന്ന അവസ്ഥ.
ആഹ് അതന്നെ
എന്തോരു ചൂടെയര്ന്നു.
ഇപ്പോഴും മഴക്കാല വർഷ മഴ ക്കാല തോന്നണിലല്ലേ എന്ത് ചൂടാണ ഇപ്പോ ഈ വെയില് എന്ത് ചൂടാ.
വെയില് നല്ല ചൂടുണ്ട് വർഷക്കാലം പോലെയല്ല. ഉം ഒക്കെ മാറ്റങ്ങൾ ഇങ്ങനെ സംഭവിക്കണെ
ആഹ് ഒന്നാമത് മരങ്ങളൊക്കെ വെട്ടിയതാക്കിട്ടൊന്നും ഇല്ലല്ലോ, ആ കാലാവസ്ഥക്ക അനുസരിച്ചുള്ള സാഹചര്യ ഇല്ലല്ലോ?.
അല്ലേ മരങ്ങള് വെട്ടി നാശക്കുക, ജനങ്ങൾ അധികരിച്ച് വീട് കൂടുതല് വരിക അങ്ങനെ ഉം ചൂട് കുടുതലും.
ആഹ് വേറെന്തൊക്കെ, അതാ ആഹ് രണ്ടാള്.
ആഹ് ഒറങ്ങിയോ?.
ഇല്ലല്ല ഉറങ്ങിട്ടൊന്നുംല്ല ഉറങ്ങാ ഞങ്ങള് കൊറച്ച് വൈകും
രാവിലെ നേരത്തെ പോകണ്ടേ ക്ലാസ്
ആഹ് ഇല്ലേ ഒമ്പത് മണിയൊക്കെ ആകും. ഇവിടുന്ന് പോവാന്.
ആഹ്.
നല്ല നേരത്തൊന്നും പോവണ്ട.
ഉം മദ്രസല്ലാപ്പം
ഇല്ല മദ്രസും കഴിഞ്ഞിക്ക്ണ്. സ്കൂള് മാത്രം ഒള്ളു. ആ വല്യ കുട്ട്യേളാണ്. വേറെ എന്തൊക്ക്യ. എന്താ വീട്ടിലും ഉമ്മാൻ്റെ ഉപ്പാടൊക്കെ വിവരം. സുഖല്ലെ?
ആ വ ഇന്റെ ഉപ്പ ഇല്ല. ഇന്റെ ഉപ്പ ഇല്ല. ഇന്റെ അമോസാക്കീല്ല.
ആഹ് ആഹ് ആഹ് ഇമ്മ ഇമ്മല്ലെ ഇങ്ങളെ കൂടെ.
ഉമ്മണ്ട്. ഇല്ല ഇല്ല. അമാര അമ്മായിമെ
ആ
അല്ലല്ല. ഇബ്ടെ ഇണ്ടായിരുന്നു. ഇപ്പ പോയതാ.
ആ നിക്കാൻ വരവുണ്ടാവൂലെ?.
ആഹ്
പിന്നെ ചെറ്യേ മക്കളൊക്കെ എത്രയില?
ചെറ്യേ മക്കള് ചെറുത് ഒന്നാം ക്ലാസ്സിലാണ്. ഏറ്റവും ചെറുത്.
ആഹ് ആഹാ ആ
പിന്നെ ഇങ്ങെളെ ഇങ്ങള് ആരൊക്കെയോ?. ഫാമിലി ഉണ്ടോ? ഒപ്പം ഒറ്റക്ക താമസം.
ആഹ് ഞങ്ങള് ഒറ്റക്കന്നെ, ഞാനും കുട്ടി ഒന്നെന്നൊള്ളു. വേറെ ആരുല്ല. ഉപ്പ ഉമ്മ്യെക്കെ, ഉപ്പ ഇപടുത്തീന്നു. പിന്നെ റമളാൻലാ മരിച്ചത്. ഇമ്മ കൊറച്ചായി മരിച്ചത്.
ആ ആ ഹസ്ബൻ്റ എന്ത് ചെയണ്.
ഇപ്പം പൊറ്ത്താണ് ഗൾഫില
ആഹ്
പിന്നെ വേറെന്തൊക്കെ.
വേറെന്തൊക്കെ. വേറെന്തൊക്കെ ഫുഡ്ഡൊക്കെ കഴിച്ചൊ.
ആഹ് കഴിച്ച്
ആഹ് ഞാൻ നിസ്കാരം കള - -
ചക്കിം, മാങ്ങക്കണ്ടോ അതൊ.
ഇവടെ ചക്കൊക്കെ കിട്ടി.
ഉം. ഉം. ഇപ്രാശ് ചക് ക്ക നല്ലണ്ടല്ലോട്ത്തും മാങ്ങ ഞങ്ങളവെടക്കെഞങ്ങളവിടെ ഇപ്പ കൊറവായിരുന്നു മാങ്ങ. എല്ലാ പ്രാശത്തെക്കാളും കൊറവേര്ന്നു.
ഉം മാങ്ങ ഇണ്ടാവ പറഞ്ഞാ. അവനാ ൻക്ക് മൂച്യേള്ണ്ടെങ്കി മാങ്ങ ഇണ്ടാവും.
ആഹ് അതന്നെ. അല്ലെങ്കി വരിക്കട്ട്യെരും.
ആഹ് അല്ലെങ്കി മേട്ച്ചെണ്ട്യേരും. അത് ചക്കയാലും മാങ്ങ ചക്ക പിന്നമക്ക് അപ്പറ്ത്തും ഇപ്പറ്ത്തും പോയായിട്ട് കോമൺ ആയിട്ട് വാങ്ങി മാങ്ങ വാങ്ങുമ്പൊരു മടിയല്ലാണ്. മാങ്ങ അങ്ങനെ
ചക്ക പിന്നെ നമ്മള് ആ പുതുക്കത്തിലൊക്കെ തിന്നു. അത് കഴിഞ്ഞാ പിന്നെ ഈ മഴ ആയ പിന്നെ ആർക്കും വേണ്ട വെള്ളം എറങ്ങി പഴുത്താലൊന്നും ഒരു ര
ഞാനിപ്പം ഇന്നും കൂടി ചക്ക മുറിച്ചിട്ടാ ള്ളു. നല്ല ടേസ്റ്റല്ല ചക്കറ എമ്മതിരണ്ട്.
ഏ പഴുത്തിട്ട്. വെള്ളറങ്ങിയന മഴ അയിന് എവിടേല്ലേ
ആഹ് അയ്ന് മഴ വല്ലാതെ പെയ്തിട്ടില്ലല്ലോ. പിന്നെ ഇവിടെ. കയിഞ്ഞാഴ്ച്ച മുറിച്ചിട്ട് ഇതേപോലെ ചക്കണ്ട അടണ്ടാക്കി അത്‌ നല്ല ടേസ്റ്റ് ഉണ്ട്
ഏഹ് അട എങ്ങനെ ഇണ്ടാക്ക ഇങ്ങള് ചക്കേറ്റ്
അടെ പിന്നെ പഴുത്തെ ചക്ക ശർക്കര ഇട്ടിട്ട് കുക്കറിൽ വേവിക്ക
ആഹ് ആഹ്
വേവിക്കും ആഹ് വെന്തിന് ശേഷം ഒന്ന് മിക്സിൽണ്ട് അടിക്ക
ആഹ് ആഹ്
ആഹ് എന്താ ഇന്നിട്ട് ഒര് ഏലക്കായെം
ആഹ് എന്താ അരിപ്പൊട്യാ കൂട്ട
അരിപ്പൊടി ഗോതമ്പ് പൊടിയാണ് ഞാൻ കൂട്ടിയത്
ഏഹ് ഇന്നിട്ട് എലേല് മടക്ക്ണ്ടാവുംലെ
ആഹ് ഏന്നട്ട് അത് പിന്നെ എലേല് ഇങ്ങനെ പരത്ത പരത്തീട്ട് തേങ്ങ ചെരവിയത് ഇണ്ടല്ലോ
ആഹ് ആഹ് പിന്ന ശർക്കര ഒന്നും ഇടൂലല്ലെ
ശർക്കര ഇട്ടിട്ടെന്നെ ഇപ്പത് വേവിക്കണതേ
ആഹ് ആഹ് ആഹ ശർക്കര ഇടും ആഹ അപ്പൊ പിന്നെ പിന്നെ വേറെ ശർക്ക ക്കര ഇടണ്ട ആവശ്യം ഇല്ല്യല്ലോ
ആ എളുപ്പണിയാണേ മറ്റേത് നമ്മള് കൊറെേ പണിയല്ലേ ശർക്കരന്നാദ്യട്ട് പിന്നെ അതിന്റെ കൂടെ വെ തേങ്ങ ഇട്ട് ഇത്‌ ഇപ്പോ അതിന്റെ പണിയില്ല അത് ശർക്കര കൂട്ടി വേവിക്കുമ്പോ അത് അങ്ങനെ ആ മധുരം കിട്ടും പിന്നെ അട്ത്തേ ലൂസ് വരുല്ലോ ആ വെള്ളത്തില്ക്ക് പാകത്തില് പൊടിട്ടിട്ട് എളക്കിട്ട്
ആഹ്
പിന്നെ എലീലോ ഞാൻ എലീലൊന്നല്ലേ ഞാനൊരു ഓട്ടത്താട്ടടുത്തിട്ട് അയില് പരത്തി പാർന്നു എന്നിട്ട് അയിന്റെ മോളില് ഒരു ലയറ് പാർന്നിട്ട് പിന്ന അയിന്റെ മോളില് തേങ്ങ ചിരവിയത് ഇങ്ങനെ നറച്ചണ് കിട്ടും പിന്നെ അയിന്റെ മോളില് ഒര് ലെയർ കൂടിഅണ്ട് പാരുന്നു
അപ്പൊ ഓട്ടത്തട്ടിൽ അങ്ങനെ ഒഴിക്കാൻ പറ്റോ
ഓട്ട തട്ടിലൊരു വായെന്റെല
ആഹ് ആഹ് ആഹ് ആഹ്
കൊറെ എണ്ണം ഇണ്ടാക്ക ടേതാമ്പോ നമുക്ക് അങ്ങനെ ഇണ്ടാക്കിയാല് കട്ട് ചെയ്തെടുത്താ മതി ഉം
അങ്ങനെ ഇണ്ടാക്കുംലെ അല്ലെങ്കി മടക്കിയിട്ട് എല മടക്കിട്ട് ആവില് പുഴുങ്ങും ചെയ്യാലൊലേ അങ്ങനേം ചെയ്യല്ലോ
അങ്ങനെ ചെയ്യേ ഞാനത് മടിച്ചിട്ടേ അങ്ങനെ കൊറെ ഇണ്ടാക്കണ്ടേ
ആഹ് ആഹ് ഇതാവ്മ്പോ ഒരെല അങ്ങനെ മേല ക്ക്മേല ഇങ്ങനെ വച്ച് ഇണ്ടാക്കിണ്ടാവുംലെ
ആഹ് അതല്ലാ ഒരെലെന്നെ അടീല് വെച്ചോള്ളൂ എന്നിട്ട് അയില് ഇതും മാവ് പാർന്നിട്ട് പിന്നെ അയിന്റെ മോളി തേങ്ങട്ടിട്ട് പിന്നെ കൊറച്ച് മാവ് പാർന്നിട്ട് അണ്ട് അടച്ച് വെച്ചു അപ്പൊ പിന്നെ നമ്മളെ ഈ കൽത്തപ്പം പോലെ ആയി ഇത് ഞമ്മൾ ആഹ് കഷ്ണാ
ആഹ് ണ്ടാവൂലേ ക
കട്ട്ണ്ടാവും ഉം നല്ല ടേസ്റ്റാ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്
ആഹ് ആഹ്
ഇന്നുണ്ടാക്കിയോ
ആ ഇണ്ടാക്കണം ചക്കമ പണി ഇട്ക്കാം ഭയങ്കര മടിയാണ്
ആ ഞാന്പ്പോ ഒന്നും കൂടി ഒരു ചക്ക ഇട്ത്തി ട്ട് അവ്‌ടെ റെഡിയാക്കി വെച്ചിട്ട്ണ്ട് ഫ്രിഡ്ജില് മക്ക തിന്ന്ട്ട് ഇൽ തിന്ന്ണില്ലെങ്കി മക്കള് പ ഉച്ചക്ക് ചെലപ്പ ഇഷ്ടാണ് ചെലപ്പ തിന്നൂല അപ്പൊ അങ്ങനെ ആവുമ്പ പുഴുങ്ങണം
ആഹ് ആഹ് ആഹ്
കളയണ്ടല്ലോ നല്ല സാധനങ്ങളല്ലേ ചക്ക ചക്ക അധികം വറ്ക്കലില്ല
ആഹ് ആഹ് വർത്ത ഇഷ്ടല്യ
ഇഷ്ടല്ലായ് അല്ല അത് വർത്ത അങ്ങട്ട് ലെവലായി കിട്ടൂല അല്ലെ ങ്കി എണ്ണ കുടിക്കും അല്ലെങ്കി ആ അല്ലെങ്കി ഇങ്ങനെ കോയഞ്ഞിങ്ങോണ്ട് എണ്ണക്കപ്പാട കുട്ച്ചിക്കാണ്ട് ഒരിത് പോലെ ഇ ണ്ടാവും പ്പ തൊക്കപ്പൊ നമ്മളെ ശരീരത്തിക്ക് ചെല്ലല്ലേ വിചാരിച്
പറ്റൂല വെ വെള്ള എറങ്ങീട്ട് ചക്കൊക്കെ ഒരു ഇതായിണ്ടാവും അയിന്റെ മുന്നേ ഒക്കെ നമ്മള് ഇണ്ടായ ഉടനൊ
ഒന്ന് വെയിലത്ത് വെക്കണം തൊൺണ് ണ്ട്ലെ അത് ഡ്രൈ ആവാന്
വെയിലത്ത് ഞങ്ങള് വെയിലത്ത് വെക്കലില്ല
ഇല്ലേ നേരെ എണ്ണേല് ഇടലാ
ഏ അങ്ങൻ തന്നെ വർക്ക നല്ല മൂക്കര്ത് നല്ല മൂത്താ കോഴയും
ആഹ്
നല്ല മൂത്ത ചക്ക എട്ക്കൻ നല്ല മൂത്ത ചക്ക പിന്നെ പഴുക്കാനായില്ലേ പിന്നെ പിറ്റത്തെ ദീസ്ത്തിന് പു പിടിക്കോ
ആ നല്ല മൂത്ത ച ആ മൂക്കാ
ആ മൂക്കണം പക്ഷെ നല്ല പഴുക്കാറായ ചക്ക പറ്റൂല വേറെ എന്തക്കെ
ഹലോ ഇല്ല കേട്ടില ഇപ്പ കേക്ക്ണ്ട് ഉം
ആഹ് പി പിന്നെ അങ്ങനെക്കെ ഇന്ന് ന്നാ ഒന്ന് ഇണ്ടാക്കി വെക്കണം അതേപോലെ ഈ പർഞ്ഞ പോലെ ഒന്ന് ഇണ്ടാക്കി വെക്കണം
ഉം ഇണ്ടാക്കിയോക്ക് നല്ല ടേസ്റ്റാ
ആഹ് ആഹ് ആഹ്
എന്താ അതൊക്കെ വിശ്വസിച്ചാമ്പെ തി വിശ്വസിട്ട് നമുക്ക് കഴി ക്കാം പറ്റ്ണ ഫുഡാണെ അല്ലാതെ അമ്മളീ വേറെ പൊർത്ത്ന്ന് വാങ്ണ
തന്നെ ഓരോരോ കെമിക്കലു അത്ടും
ഇതന്താലും പ്ലാവിഞ്ചോട്ടില് ആരും പോയിട്ടൊരു വളവും വയിക്കൂല
തന്നെ ഞാന് മോള് വിളിക്ക്ണ്ട് ഞാൻ വിളിക്കട്ടപ്പൊ ആ ശരി